ഹലോ
ആ ഹലോ
അല്ലോ കേ കേക്കാൻ പറ്റുന്നുണ്ടോ
കേക്കുന്നുണ്ട്
ഇത് എവിടെ ഇരുന്ന് കൊറച്ച ദിവസായിട്ട്
ഓ പനിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു
ആണോ അപ്പൊ എങ്ങനെയുണ്ട്
ആഹ് ഇപ്പം കുറവുണ്ട്
എന്തറ്റേതാ മഴയാണ് ഞാ
ആഹ ഇവിടെ നല്ല മഴയില്ലായിരുന്നോ മഴയും തണുപ്പും
ആഅ അ ഇപ്പൊ പോ പോന്നില്ലായിരുന്നു ജോലിക്ക്
ഇല്ല പനിയായിട്ട് ഇരിക്കുവായിരുന്നു അതുകൊണ്ട് പോയില്ലായിരുന്നു ലീവായിരുന്നു ആ ആഹ കഴിച്ചു കഴിച്ചു എന്ട പോയിരുന്നു ആഹ കഴിച്ചു
ഒരു ക്ര മറ്റേ ഈ പിള്ളേരുടെ റായും ബുഷും താനമ ഒക്കെ ഉണ്ടാ
ആഹ
അതിന്റെ ഇത് ചെയ്യുന്നു ആ ഓർണമെന്റ്സ് മേക്കിങ് അത് ചെയ്യുന്നുണ്ടായിരുന്നു
ആണോ ആ ആ
വേണ്ടീട്ട് വാങ്ങിച്ചതാണ് അപ്പ രണ്ട മൂന്ന് പിള്ള ക്ലാസ്സിൽ പിടിക്കുന്ന പിള്ളേരുടെ അമ്മമാര് പറഞ്ഞ അവർ കൂടെ ഉണ്ടായി കൊടുക്കാവോന്ന്
അ അ അ അപ്പൊ നേരത്തെ പഠിച്ചിട്ടുണ്ട് അത് അത് ഇതിങ്ങനെ മാലയൊക്കെ ഉണ്ട് പിന്നെ
നമ്മള് വ ഓൺലൈൻ യൂട്യൂബിലൊക്കെ
ആണോ ആ ആ ആ
ഞാൻ ഇവക്ക് വേണ്ടിട്ട് ഇങ്ങനെ അതായത് അവരിങ്ങനെ ഒ അഞ്ചെണ്ണം ഉണ്ടാക്കുന്നര് സെറ്റ് അയച്ചു തന്നായിരുന്ന്
ആഹ ആ
ഇൻസ്റ്റഗ്രാമില് വീഡിയോ കണ്ട് അങ്ങനെ അത് അവർടെയ്യീന്ന് വാങ്ങിച്ച് ഇങ്ങനെ ഒണ്ടാക്കിയതാ അപ്പ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് രണ്ട് മൂന്ന് പേര് ചോദിക്കൊക്കെ ചെയ്തു അപ്പ നമ്മുടെ അടുത്തൊള്ളൊരു ഷോപ്പി പോയി അതിനുവേണ്ട ബാക്കി സാ ധനങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ കമ്മലും മാലയും റായും ഒക്കെ എണ്ടാക്കാൻ തൊടങ്ങിയത
ആ ആ ആ ആ
അ അതി അടുത്ത മാസം ഒരു കല്യാണുണ്ട് അപ്പൊ അതിന്റെ രണ്ട് മൂന്ന് വർക്ക് കിട്ടീട്ടെണ്ട് ആ കുഞ്ഞി പിള്ളേർക്ക് വേണ്ടി ഇങ്ങനീ മാലയും കമ്മലും കൈയിലടണ സാധനൊക്കെ ആയിട്ടേ
ആ ആ അപ്പൊ എത്ര രൂപക്ക അത് കൊടുക്കുന്നത് സാനൊക്കെ
റായാണെങ്കി എഴുപത് രൂപ
ആണോ ആ
കയ്യിൽ ഇടണമടി ചെയ്നില്ലേ കൈചെയ്ൻ അതാണെങ്കി നാല്പത് കമ്മലാണെന്നുണ്ടെങ്കി
മുത്തിനൊക്കെ നല്ല വെ നല്ല വെലയാണോ മുത്തിനൊക്കെ?
മുത്തിനൊക്കെ നല്ല വെലയാ.
ആ
അ
അതിങ്ങനെ എന്തുവാഈ മീഷോ വഴി വല്ല മേടിക്കോ അതോ ആ മീഷോ വഴിയാണോ നിങ്ങളോഡറ് ചെയ്യുന്നേ
മീഷോ വഴിയല്ല നമുക്ക് ഇവിടെ അടുത്ത് തന്നെ ഷോപ്പുണ്ട് അപ്പം നമു ക്ക് മീഷോനെക്കാട്ടിലൊക്കെ റേറ്റ് കൊറച്ച് കിട്ടും മീഷോയെന്ന് പറയുമ്പ കൊ ഇത് കൊറവ ക്വാളിറ്റി കൊറവായിരിക്കും
ആ ആ
ഇതാവുമ്പ അത്യാവശ്യം നമുക്ക് ബൾക്കായിട്ട് എടുക്കാൻ പറ്റും നല്ല സാധനം നമുക്ക് ചെന്ന് നോക്കി നമ്മുടെ ഇഷ്ടത്തിനുസരി ച്ച് എടുക്കാല്ല
ആ
ക്ക് കളർതിം ഒണ്ട് റെഡും ബ്ലൂവുവാ പറഞ്ഞേക്കുന്നെ
ആ
അപ്പൊ അതൻ സെറ്റ് ചെയ്ത് വേണം അവർക്ക് കൊടുക്കാനായിട്ട് അങ്ങനെ എന്താ കഴിച്ചെ ഭക്ഷണോ കഴിച്ചോ
ആഹ് കഞ്ഞി കുടിച്ചു
കഞ്ഞി പനി ആയതു കാരണം കഞ്ഞിയാണോ ഇം എല്ലാരും എന്തേ അമ്മേ ക്കെന്തിയെ
എല്ലാരും ജോലിക്ക് പോയി ഇങ്ങനെ വയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുവാരുന്നു. ആ മരുന്നൊക്കെ കഴിച്ചു
ഉം ശരീരം വേദന വെല്ലോം ഒണ്ടോ
അതെ അതെ ഇപ്പൊ വരെ പുതിയ അസു രോഗം വന്നിട്ടുണ്ട് ശിഗല്ല
ശിഗല്ല ആഹ്
ആ ഇവിടെയൊക്കെ ആ ഇവിടെയൊക്കെ ഇവിടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മടൊക്കെ ഇവിടെ ആ വരുന്നുണ്ട്
അതെല്ലേ ഇയ്യോ ഇവിടാർക്കും ഇല്ല ഇവിടെ എനി ക്കും മോൾക്കൊക്കെ കഴിഞ്ഞ ആഴ്ച്ചക്കെ ഭയങ്കര പനിയായിരുന്നു കേട്ടോ. വേറെ ശിഗല്ലയുടെ ലക്ഷണങ്ങളൊന്നു ഇല്ല പനി മാത്രം ചൂടും ചുമയും അങ്ങനെ
കൊറോണ വന്ന പോലെ തന്നെ ആയിരിക്കും ഇതും വരുന്നുന്നത്
പക്കെ അടുത്ത ലോക്ക്ഡൗൺ കൊറോണ വന്നപ്പോ പിന്നെ പക്ഷെ ഉള്ളതൊക്കെ ഇല്ലായിരുന്നു ടാ കാശുള്ളവർക്ക് സുഖമായിരുന്നു വീട്ടില ഇരുന്ന് വാങ്ങിച്ചച്ച് തിന്നാ മതിയല്ലോ
ആ അതെ അതെ അതെ ആ
പാവപ്പെട്ട മനുഷ്യന പെട്ടുപോയത്
അതെ ഇനി രണ്ടു മാസം ഈ മാസം വലിയ മഴയില്ലായിരുന്നു അടുത്ത മാസം നല്ല മഴയായിരിക്കും.
നല്ല ഇതിനും കൂടെ കൂട്ടിപ്പോയും
കൂട്ടി പെയ്യയും ചെയ്യും അന്നങ്ങാനും ഇതങ്ങാനും ഈ അസുഖം അങ്ങാനും വന്ന കഴിഞ്ഞഞ് തീർന്നു
തീർന്നു ഇല്ലെ തണുപ്പൊക്കെ ആവുമ്പോ ത- തണുപ്പൊക്കെ ആകുമ്പോൾ അല്ലെങ്കിലും പനിയും ഇതൊക്കെ ജലദോഷവും ചുമയും തുമ്മലും ഒക്കെ എല്ലാവർക്കും വരുന്ന അതാണല്ലോ
ഹഹ അതെ
അതോടൊക്കെ പക്ഷിപനി, നിപ്പ ഒക്കെ എങ്ങാണ്ടൊക്കെ രണ്ട മൂന്ന് സ്ഥലത്ത് ആ എന്നൊക്കെ പറഞ്ഞു ന്യൂസി കാണിക്കുന്നുണ്ടായിരുന്നു ആഹ കഴിഞ്ഞ ദിവസം കാണിക്കുന്നുണ്ടായിന്ന് പാ പാലയിലോ പാലയില എങ്ങാ ഉണ്ടാന്ന് തോന്നുന്നത്
ആണോ ആ! ആ!
എങ്ങാണ്ട് സ്ഥികരിച്ച എന്നൊക്കെ പറഞ്ഞോൊണ്ട്
അയ്യ മഴേ മഴേയും കൂടെ വന്ന കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ ആയി കഴിഞ്ഞാ ഇനി വെള്ളപ്പൊം അങ്ങനുള്ള സംഭവങ്ങളൊക്കെ വ നമ്മ എന്നാ ചെയ്യും
ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു മായാദേവിന്ന് പറഞ്ഞട്ടൊരു പെണ്ണ് അവരിങ്ങനെ- പറഞ്ഞിട്ടുണ്ട് ഇത്തോടെ വെള്ളപ്പൊക്കം വരുന്നൊക്കാ
ആണോ!
അവരാണ ഒരു രണ്ട മൂന്ന് മാസം മുമ്പ് എവിടെയോ- ഒരു ടൂർ ബോയ സ്കൂൾ ബസ്സൊക്കെ മറിഞ്ഞില്ലേ?
ആഹ! ആഹ!
ആഹ അതൊക്കെ അവര് പറഞ്ഞതായിരുന്നു അവര് പറഞ്ഞത് അതേകണക്ക് നടന്നായിരുന്നു അപ്പൊ ഇത്തവണ വെള്ളപ്പൊക്കം ഉണ്ടന്നൊക്കെ- പറയണണ്ട് അവര് സത്യവാണോ ന്ന അറിയത്തില്ല
അവര് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടക്കുവോ?
അവര് പറഞ്ഞല്ല അവര് പറഞ്ഞതെല്ലാം നടന്നിട്ടുണ്ട്.
ആഹ. ആഹ. ആഹ!
അ അന്ന് അവര് അതായത് ആ ന്യുസിൽ അവര് പ്രത്യേകം പറഞ്ഞു ഇത്ര പേര് അത് മൂന്ന് പേര് അതില് പോകും ഒരു കുഞ്ഞിനെ കാണാണ്ട് പോകുന്നൊക്കെ അതൊക്കെ അങ്ങനെ തന്നെ കറക്റ്റായിരുന്നു ആ ന്യൂസും. ഇത് അവരുടെ ന്യൂസും അതായത് ഈ പെണ് പറഞ്ഞതും ആ ന്യൂസും ഒക്കെ- കുറിച്ചു ഭയങ്കര വാർത്തയൊക്കെ ആയിരുന്നു. പറയുന്നുണ്ട് വെള്ളപ്പൊക്കം വരുമന്നൊക്കെ.
അയ്യോ! നിങ്ങ അവിടെ മറ്റേ ഈ കായലിൽ അവിടെയാണോ താമസിക്കുന്ന അതോ അല്ലല്ലോ
ആ കായലിന്റെ. തൊട്ടടുത്താണ് ഞങ്ങളുടെ വീട്
അപ്പൊ ഈ കഴിഞ്ഞ നേരത്തെക്കെ വെള്ളപ്പൊക്കം വരുമ്പോ നിങ്ങള-
അതാ ഞാൻ പറയാ ഈ പ്രളയം വന്നില്ലേ ഈ പ്രളയം വന്നപ്പോ പോലും ഞങ്ങുടെ ഇങ്ങോട്ട് വെള്ളം കേറിയിട്ടില്ല.
ആഹ!
എന്നിട്ട് പ്രളയം കഴിഞ് എല്ലാ സ്ഥലത്തും വെള്ളം ഇറങ്ങില്ലേ.
ആഹ!
വെള്ളം ഇറങ്ങി പോയപ്പോ ഞങ്ങളിവിടെ വെള്ളം കേറി.
അപ്പ നിങ്ങോടെ താമസിക്കുപ്പം
ഞങ്ങള് വീടിനകത്തോട്ട് കയറിയില്ലടാ.
ചെളിലല്ലേ
മുറ്റത്ത് മാത്രം അത എല്ലായിടത്തനിന്നും വെള്ളം ഇറങ്ങി ഇങ്ങോട്ടാണല്ലോ വരുന്നത്.
ആഹ!
അപ്പൊ ആ വ വന്ന വെള്ളമൊക്കെ കൂടി ഇങ്ങാട്ട് കയറി പ്രളയം വന്ന സമയത്തൊന്നും വെള്ളം കയറിയിട്ടില്ല. ചലൂ
അപ്പ അടുത്തവൊക്കെ വീട്ടിൽ കയറിയോ അടുത്തുള്ളവരൊക്കെ
ഉം അടുത്ത ഒത്തിരി വീട്ടിൽ കയറി എല്ലാരും ക്യാമ്പിലൊക്കെ ആയിരുന്നു.
അയ്യോ!
ഇവിടെ തീരെ നമ്മുടെന്ന് പറയുമ്പോ കായല ഇത്രരിയും കൂടെ നീ നീങ്ങിട്ടാ അപ്പൊ ഇത് തൊട്ട് കായലിന്റെ മറ്റേുള്ള ആൾക്കാരുണ്ടല്ലോ
ആ ആ.
അവരുടെയൊക്കെ വീട്ടിൽ വെള്ളം പിന്നെ ഇപ്പോഴത്തെ വീടുകളൊക്കെ നല്ല പോോലെ പൊക്കിയാ വെക്കുന്നത്. ഒരു മൂന്ന് നാലടി മേളില പൊക്കിയൊക്കെയ വീട് വെക്കുന്നത് അത് കാരണം വെള്ളത്ര ഇം കേറത്തില്ല ഇപ്പള്ള വീടുകളള്ളി
അപ്പൊ ഞാൻ പറട എല്ലാ പ്രാവശ്യവും ഈ വെള്ളപ്പൊക്കം വരുന്നന്ന് പറഞ്ഞഞ് പിന്നെന്താ അവ അവിടു നിന്ന് താമസിക്കുന്നത് ഇന്ന് വേറെ എവിടെയെങ്കിലും പോയി താമസിക്കത്തില്ലേ
വേറെ എവിടെ പോവാനടാ അപ്പ അവരുടെ കുടുംബ പണ്ട് മുതലേ കൈമാറി വന്ന ഇതൊക്കെ ഒത്തിരി കാശുള്ളള്ള ആൾക്കാരൊന്നുംുമല്ലല്ലേ ഈ കായൽ സൈഡിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ മാത്രല്ല അവരുടെ അവരുടെ ജീവിതമാർഗം എന്ന് പറഞ്ഞാ ഈ കായലിൽീന്ന് മീൻ പിടിക്കുക അല്ലെങ്കിൽ കക്ക പൊട്ടിക്കുക അങ്ങനെ ജീവിക്കാന്നുള്ളതാ
ആഹ ആഹ
് വേറെ പണി അറിയാത്ത ആൾക്കാരാ കൂടുതലും
അപ്പൊ ഈ ഞാൻ ഇവര് സാധനം ഈ ഓരോ സാധന ടി വിിയ അാനുള്ള സധനങ്ങളൊക്കെ മേടച്ച് വെക്കത്തില്ലേ അപ്പൊ ഈ വെള്ളപ്പൊകുന്ന സമയത്ത്ല്ല വെള്ളം കറി പോകത്തില്ലേ അപ്പ
കേറ
അത് ഇവരെ ഉണ്ടാക്കുന്ന സാധനം മുഴുവാൻ പോവല്ലേ
ആ ഇപ്പൊ ഞങ്ങ എന്റെ അമ്മ വീട് ആലപ്പുഴ കുൂട്ടനാടാണേ അവിടെന്ന് പറയുമ്പ അത് ഞാനൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് ഞങ്ങൾ ഏഴ് പടി കയറിയാണ് അകത്തോട്ട് കയറുന്നത് വെള്ളം കേയറാതിരിക്കാൻ ഇപ്പൊ ഒറ്റപ്പടി പോലും ഇല്ല
ആഹ
താഴും മണ്ണ്ടിലോട്ടെ
ആഹ
വീട് അവിടെങ്ങളള്ള കുട്ടനാട്ടിലൊക്കെ ഇപ്പ ഒരു വർഷം അങ്ങനെ കുട്ടനാട്ടിലുള്ള ആൾക്കാരൊക്കെ ഈ മഴ വരാറാവുമ്പോ അവടെ വീട്ടില സാധനങ്ങളെല്ലാം കൊണ്ടപ പോയി വേറെ മാറിട്ടുള്ള ബന്ധുക്കള വീട്ടിലേ കൊണ്ട്ക്കുംണ്ട് വെം കയറി വെള്ളമ ഒക്ക ഇറങ്ങി പോകുമ്പോ തിരിച്ചെടുത്തൊണ്ട് വരും അങ്ങനെ എല്ലായിടത്തും പ അവർക്ക് വേറെങ്ങും മാറി പോകാനുള്ള ഇതില്ലടാ മനസിലായ അവര അതോട് പൊരുത്തപ്പെട്ട അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാ നല്ല രസമാണ് നമ്മള് കാട്ട കട്ടലിലൊക്കെിടക്കുമ്പോണ്ടല്ലോ കട്ടലി അടി കൂടെയൊക്കെ മീനൊക്കെ ഇങ്ങനെ കൂടും പണ്ട് ഞങ്ങ അമ്മ വീട്ടിൽ പോ്പോ അങ്ങനായിരുന്നു
എന്നാലും ഭയങ്കര കഷ്ടപ്പാടല്ലേ ഉണ്ടാക്കുന്ന സമ്പാദ്യം മുഴുവൻ പോവല്ലേ
അല്ല അത മാത്ര ഇങ്ങനെ വെള്ളം കേറി കഴിയുമ്പോ വീടും നശിക്കുവാണല്ലോ ഭിത്തിയൊക്കെ പൊട്ടും ഞങ്ങളുടെ അവിടെ തന്നെ ആണെങ്കില എത്ര വട്ടം ഇട്ടന്ന് പറയാ പൂഴിയും ഗ്രാവലും അതും ഇതുംക്കെ ഇട്ട് എല്ലാം വെറുതെ പോവാുക ഒരു പ്രയോജനം ഇല്ലാണ്ട് അതെല്ലാം ഇങ്ങനെ താന്നു താന്നു താന്നന്ന് ഇടിഞ്ഞഞ് ഇടിഞ്ഞഞ് ഇടിഞ്ഞഞ് ഇടിഞ്ഞഞ് പോകും
അപ്പൊ അവിടെ രണ്ടു നില രണ്ടു നിലൊക്കെ ആണെങ്കി നമുക്ക് ഈ ഒരു വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് നമുക്ക് അവിടെ തന്നെ താമസിക്ക
പറ്റും പറ്റും പറ്റും അത് പറ്റും അ ഇപ്പൊ കുട്ടനായിട്ടുള്ള വീടുകൾ എങ്ങനെയാന്നറിയാവോ ഏകദേശം ഒരു നമ്മളെ ഒരാൾ പൊക്കത്തിന് മേല്ില് അടിയില് തൂണിടും
ആ ആ
പൂണ ഇട്ടിട്ട് അതിൻന്റെ മേളിലോട്ടാണ് വീട് വെക്കണത് അപ്പൊ അത്രയും ലെവലില് വെള്ളം പൊങ്ങത്തില്ലല്ലോ
ആഹ ആഹ
എന്നിട്ട് ഇപ്പ ഇപ്പപ്പോ ഉള്ള വീടുകളൊക്കെ അങ്ങനട്ട ഒരു പതിനാല് പതിനഞ്ച് പടി കയറിയ മേലിലോട്ട് ഇങ്ങന വീിലട്ട് കയറുന്നു ഇപ്പോഴത്തെ ആ ഭാഗത്തുള്ള വീടുകൾ പുതിയ വെക്കുന്നല്ല അങ്ങനത്തെ വീടുകൾ
ഉ ഇപ്പം കോഴിപ്പൂരല്ലോ
പിന്നെന്താ പക്ഷെ എന്നാല അവിടെ എവിടെയുള്ളള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സഹകരണമാണ് സ്നേഹവാ അങ്ങോട്ട് ഇങ്ങോട്ട് എന്തെങ്കിലോ ഒരു കാര്യ ഉണ്ടെങ്കിൽ എല്ലാ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുകയും വരി എടുക്കുകയും ഒക്കെ ചെയ്യും അല്ലാടെ മറ്റേത് കണക്കല്ല അതുകൊണ്ടാണ് ആരും ഇതൊക്കെ വിട്ടെങ്ങും പോവാത്തത്
ഇവിടെ പിന്നെ മലയോര മേഖലയല്ലേ ഇവിടെ പിന്നെ അധിക ഈ വെള്ളപ്പൊക്ക ഒന്നും കയറ മണ്ണിടിച്ചിൽ അങ്ങനെ
മണ്ണ ഇടിച്ചില് ആ വയനാട് പോലെയുള്ള സ്ഥലം അല്ലേ
ആ
ഉം ആ നാടും മഴ വരുമ്പോ അതും പേടിയല്ലേ അതും പേടിച്ചിരിക്കണമല്ലോ
ആ നമ്മുക്ക് പിന്നെ ഇവിടെ പിന്നെ വലിയ കുഴപ്പമില്ലട്ടൊ വെള്ളം കയറത്തില്ല പിന്നെ മണ്ണിടിയത്തില്ല ഒരു നിരപ്പായ സ്ഥലത്താ അ നമ്മളൊരു നിരപ്പായ സ്ഥലത്താ താമസിക്കുന്നത് അതുകൊണ്ട് വല്ല്യ കൊഴപ്പില്ല ഉ
ആ അപ്പ പിന്നെ പ്രശ്നം ഇല്ലല്ലോ ഇതായിട്ട് പൊക്കോളുലോ